ഹലോ
ആഹ് കേക്കാവോ
ആഹ് കേക്കാ അവ്ടെ കേക്കാവോ
ആഹ് കേക്കാം കേക്കാം
എന്തൊക്കെണ്ട് വർത്താനം
ആഹ് ഇപ്പ ഇവടെ വെളക്കൊക്കെ കത്തിച്ചട്ട് ഇടിരിക്കുന്നു സന്ധ്യാ സമയായില്ലേ ആഹ്
ചായ കുടിച്ചോ
ചായ കൂടി അങ്ങനെ പതിവില്ല ചായ കുടിക്കാറില്ല പിന്നെന്തെങ്കിലും ആഹ് ജ്യൂസ് ഇപ്പൊ മോൻ വന്നപ്പോ ഓറഞ്ച് ജ്യൂസ് വേണോന്ന് പറഞ്ഞു അവൻക്ക് ആക്കി കൊടുത്തു ആള്പ്പം കാണുന്നു പെട്ടന്നങ്
ഉം ഉം കൃഷികളൊക്കെ കുയ്ച്ചിടറുണ്ടോ
കൃഷി നമ കൃഷി ത ചെയ്യാൻ പറ്റിയ സ്ഥലവല്ല ഞങ്ങടെ കടൽന്റേരിയ അപ്പം ഞങ്ങള് ഇവ്ടെ കൊല്ലവ കൊല്ലം
കൊല്ലത്തോ
അടിക്കിന്നതോണ്ട് പിന്നെ നമ്മുടെ വീട്ടിന ആവശ്യത്തിന് ചെറ്തേട്ടല്ല ഗ്രോ ബാഗ്ല് ആഹ് ചറ്യേ രീതീല് വെക്ക അത്രേ ഉള്ളൂ
ആഹ് ആഹ് ആഹ്
അത് നമുക്ക് ഒരുപാട് കൃഷിയൊന്നും ചെയ്യാൻ പറ്റിയസ്ഥലവല്ല ഈ കടല് കൈറ്റോം ഉ പ്പ് കാറ്റും എല്ലാണ്ട് നമുക്ക് നടക്കത്തില്ല
ആഹ് ആഹ് ആഹ്
ആഹ് കൊല്ലത്ത് എത്താപ്പോ എത്താപ്പൊ ചോയ്ച്ച വിചാര്ച്ചീനി അവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെ
ആഹ് പ്രതേകിച്ചു ഇല്ല മഴയൊക്കെല്ലേ ഇപ്പം
ആഹ് ഇന്ന് മയതീനോ
നല്ല മഴ ഇന്ന് പെയതുല്ലേ ഇന്നലേ മിനിഞ്ഞാ നൊക്കെ നല്ല മഴയാരുന്നു പിന്ന നല്ല വെയിലാരുന്നു
ആഹ് ഞങ്ങൾ ക്ക് ഇന്ന് പെയതിനി മിന്നാ ഇന്നലല്ലേ ഇനി മിന്നന്ന് നല്ല മഴക്കെ പേയ്‌തീന്
ആഹ്
എവിടക്കാ ഔട്ടിങ്ങിന എറങ്ങാൻ പോവണ്ടോ
ഉം ഇപ്പായി ഞങ്ങളിപ്പം അഹ് കുറച്ചു ദിവസമായി വെളിലോ ട്ടൊക്കെ ഇറങ്ങിട്ട് തീര സമയം കിട്ടുന്നില്ല ചേട്ടൻ വർക്ക് ചെയ്ത് കഴിഞ്ഞ് വരു്പയ് തന്നെ എട്ട് ഒമ്പത് മണി യാവും പിന്നെ കുഞ്ഞിന് സ്കൂളിലൊക്കെ പോകേണ്ടത് കൊണ്ട് കുഞ്ഞി ഫുഡ്ക്കെ കൊട്ത്ത് നേരത്തെ കിടത്തി ഉറക്കുവാ
ആഹ്
അതുകൊണ്ട്ന്നെൻ മറ്റേത് അഞ്ചുമണിയാവുമ്പം ചേട്ടന് വരുമ്പോ ഞങ്ങൾ എങ്ങോട്ടെങ്കിലും എറങ്ങും ഇവിടെ അടുത്ത് ബീച്ചൊക്കെ ണ്ട് അപ്പൊ അങ്ങോട്ടൊക്കെ പോവായിരുന്നു ആഹ് ഇപ്പൊ ഒന്നും പോവാൻ പറ്റുന്നില്ല
ഈ ബീച്ചിൽല്ലേ
ഉം
ആഹ് മുൽച്ചെടില്ലേ ആഹ് മറ്റേ മുള്ളില്ലേ
ആഹ്
ആഹ് ചെടിയണ്ടോ
ആഹ് ഉണ്ട് ഉണ്ട്
അയി്മ കായുണ്ടോ
കായോന്നുംല്ല അത് മുൾ ചെടിയായിട്ടന്നെ നിൽക്കണ്ട്
ആഹ്
നമ്മടെ അടുത്തുണ്ടോ ബീച്ചൊക്കെ
ഇവിടെ അടുത്തല്ലോ കോഴിക്കോടൊക്കെ പോണം
ഉം ഞാൻ കഴിഞ്ഞ മാസം കോഴിക്കോട് വന്നായിരുന്നു കോഴിക്കോട് ബീച്ചിൽ കോഴിക്കോട് ബീച്ചില് ഞങ്ങള് കഴിഞ്ഞ മാസം വന്നായിരുന്നു ഉം പിന്നെ അമ്പലം ഉണ്ടല്ലോ മ ആഹ് കണ്ണൂർ മുത്തപ്പൻ
കേട്ടീല്ല
ഒന്ന് പറയാവോ
കേട്ടിട്ടില്ല ഇപ്പളാ കേട്ടെ
ഉണ്ട അവിടപ്പം ഞങ്ങള് അവിടെ പോകാൻ വേണ്ടി വന്നപ്പം കോഴിക്കോട് ഒരു ദിവസം സ്റ്റേ ചെയ്ത് ബീച്ചിലൊക്കെ കറങ്ങി പിറ്റേ ദിവസം വെളുപ്പിനെയാണ് ഞങ്ങള് മുത്തപ്പൻ അമ്പലത്തിലോട്ടൊക്കെ പോയത്
ഏഹ്
ഉം നിങ്ങക്ക് അടുത്താണോ കോഴിക്കോട് ബീച്ച് അടുത്താണോ ബീച്ച് കോഴിക്കോട്
ഏഹ്യേ കൊറച്ച് പോരാണ്ട്
ഉം ചായയൊക്കെ കുടിച്ചോ
ആഹ് ചായ കുടിച്ചു
രാത്രി ന് എന്തുവാ ഫുണ്ട്
ഫുഡ് ഉച്ചക്കന്നെ കഴിച്ചില്ല രാത്രി എന്താന്ന് പോലും എനിക്കറിയില്ല ഹ്മ് മ്
ഇല്ലയ്
ഉം
ഞാൻ കോള്ളേയിനി
ആഹ്
അപ്പൊ അങ്ങനെ ആയിട്ട് പോയി
ഉം
പിന്നെ വൈകുന്നേരം നല്ല പൊടി ഇട്ടാണ്ട് ചായ കുടിച്ചു അപ്പൊ തലവേദന കൊക്കാക്കണ്ട്
ഉം
അവിടെന്താ
ആഹ് ആഹ് രാത്രിയിലേക്ക് ചോറ് ഉണ്ട് ഉച്ചയ്ക്ക് വെച്ച ചോറ് തന്നെ കാണും രാത്രിയിൽത്തേക്ക്
ഏഹ് വിടെ ചോറ് വെച്ച അതേപോലെന്നെയുണ്ട്
അതെന്താ കഴിക്കാൻ വേറെ ആരും ഇല്ല
ഞാനുംമ്മീം ഏഹ് തവാ പിന്നെ ഫാദറ് രാത്രി എത്തും
ആഹ്
ബ്രദറ് ഇപ്പൊ പോയിക്ക്ണ്
ആഹ്
ജലപ്പോ നാളെയ് അത് തെളപ്പിച്ചൂറ്റിട്ടിണ്ടാവും ഹി ഹ്
ആഹ് ഇവിടെ ചോറ് ഉച്ചയ്ക്ക് പിന്നെ കൊറച്ച് ഗെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്ന്‌ അപ്പം അതുകൊണ്ട് ഉച്ചക്കത്തെ ചോറ് തീർന്നു പ പിന്നെ ഞാനിപ്പം കുറച്ച് ചോറും കൂടെ വച്ച് റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട് അത് രാത്രിയിൽത്തേക്ക്
ഉം ഉം ഉം
ഉം പിന്നെ എന്തുവാ
ഭയങ്കര തിന്നാ മടിയോ ബേക്കോട്ടാ
ആഹ്
പക്ഷെ കൊറച്ച് തടിയിണ്ട്ട്ടോ അതാണ് ഈ തിന്നുന്നോലി മെൽഞ്ഞോല് അധികം തിന്നും
ആഹ്
പക്ഷെ തടില്ലോല് അത്ര തിന്നൂല എന്നൊക്കെ പറയണേകേക്കാട്ടോ
ആഹ് ആഹ്
പറയുന്നേ കേട്ടിട്ടുള്ളു ഇതുവരായിട്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടൊന്നില്ല
കൃഷി എല്ലരും അത്യാശം ആഹ് ശരീരമൊക്കെ ഉണ്ട് പക്ഷെ നല്ലല്ല ഫുഡും കഴിക്കും മീൻ വേണമല്ലോ ഇവിടെക്കെ മസ് മീൻ എല്ലാവർക്കും നിർബന്താ
വെടി അതേപോലെന്നെ എന്റെ പപ്പക്ക് മീനെന്നെ വേണം എന്നാലേ അറങ്ങള്ളൂ
ആഹ് ആഹ് ഇവിടെ ഞങ്ങക്കിപ്പ മീൻ കിട്ടി അച്ഛൻ കൊണ്ട് വന്നായിരുന്നു വെള്ളത്തിൽ പോയിട്ട് വന്നിട്ടെ
ഉം ഉം
അച്ഛന് ആഹ് ഇവിടെ ഇവിടെ അച്ഛൻ അച്ന്മാരെല്ലാരും ഒക്കെ ഇവിടക്കുള്ള ആണുങ്ങളൊക്കെ എല്ലാരും ഈ വള്ളവും ബോട്ട് അങ്ങനെയൊക്കെയാ പോണെ അതിലൊക്കെ മീൻ പിടിക്കാൻ പോവ ചെയ്യണേ
അല്ല ആഹ് ഭാഗത്തന്നെ പിടിക്കല്
അതെ അതെ ഈ ഭാഗത്ത് അങ്ങനെയല്ല കടലുണ്ടല്ലോ ഒരുര് മീൻ പണിയുള്ളത് അനുസരിച്ച് പോകും എവിടാണോ മീൻ ഉള്ളത് അത് വയർലെസ് വഴി അവർക്ക് ഗതി കിട്ടും അപ്പൊ അവർ ആ ദിശയിലോട്ട് പോവും
ഈ ഇപ്പത്തെ ഇപ്പൊ പോവണ്ടേ മഴ പെയ്യുമ്പോൾ
ഇല്ല ഇപ്പൊ മഴ ആയതൊണ്ട് ഇന്നലെ ഒന്നും പോയില്ല പക്ഷെ ഇന്ന നല്ല വെയില ആയോണ്ട് പിന്നെ എല്ലാരും വെളുപ്പിനേക്കെ പോയി പിന്നെ മത്തിയായിരുന്നു മത്തി
ആഹ് അത് നല്ല രസാലേ പന്നീനൊക്കെ
ആഹ് അതെ അതെ മത്തി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടാ
ആഹ് നല്ല നെയ്യൊക്കെ ഉണ്ടാവും
ഉം ഇപ്പ നെയ്യള്ളതല്ലേ മറ്റേ മുട്ടയുള്ള മത്തിയ മുട്ട വരുമ്പോൾ നെയ്യ് കാണത്തില്ല
ആഹ് പക്ഷെ ചിലത്തിൽ വെലുത്തിക്കെ ഉണ്ടാവേണ്ട
ഉം ഉം
പിന്നെ ആ കുട്ടികള ഉണ്ടാവുന്നപ്പോ പിടിച്ചാൻ പറ്റ പറ്റുലാന്നൊക്കെ പറയുന്നേക്കാലോ
ഇല്ല അങ്ങനെ കൊഴപ്പന്നില്ല ഇപ്പൊ ഈ ഇപ്പ ബോട്ടുകാര് പോന്നില്ല ബോട്ടുകാര് നാപ്പത്തഞ്ച് ദിവസം ട്രോളിംഗ് നിരോധനോന്ന് പറഞ്ഞ്ടച്ചിടും അവർക്ക് പോവാൻ പറ്റത്തില്ല ഈ മീനൊക്കെ മുട്ടയിടുന്ന സമയെന്നാ പറയുന്നത് ആ സമയത്ത് പക്ഷേ ഈ വള്ളക്കാരൊക്കെ പോവും അവര് ഒരുപാട് ഉൾക്കടലിലോട്ട് പോകത്തില്ല
ആഹ് ആഹ് ആഹ്
ഉൾക്കടലിലാണ് കൂടുതലും മുട്ടയും എല്ലാം ഉള്ളത് അപ്പ അങ്ങോട്ടൊന്നും ഈ വള്ളക്കാര് പോത്തില്ല ഉം ചെറിയ ചെറിയ നമുക്ക് മത്തി ചൂട അങ്ങനെയൊക്കെയുള്ളേ മീനോക്കെ കിട്ടും
അപ്പം മീനിന് ക്ഷാമല്ല
ഇല്ല ഇല്ലില്ല മഴ കഴിഞ്ഞാൽ വെള്ളവും ബോട്ടും പോകാതിരിക്കുമ്പോഴേ ഉള്ളു നമുക്ക് മീൻ ഇല്ലാത്തത് അല്ലാതെ കുഴപ്പം ല്ല മീനൊക്കെ ഉണ്ട് പിന്നെ നമ്മളിപ്പോ രണ്ടു മൂന്ന്ദിവസം പോയില്ലെങ്കിലും എല്ലാവരുയും വീട്ടിൽ അത്രത്തേക്കുള്ള മീനൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും
ഏഹ് അല്ല യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടോ
യൂട്യൂബ് ചാനലോ ഇല്ലല്ലാ
ഏഹ് അങ്ങനൊക്കെ ചെയത്തൂടെ എന്ന അങ്ങനെയൊക്കെ കിട്ടുമ്പോ ഈ നമ്മള് ഫിഷ് കറി വെക്കും പൊരിക്കും
ഞങ്ങൾക്ക് പണ്ട് ഞങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ വീഡിയോ ഒന്നും അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നില്ല അതിനകത്ത് നമ്മൾ ഈ പാചകം മാത്രമല്ല ഞങ്ങള് ഇവിടെ ഹസ്ബൻറ് ഒരുപാട് യാത്ര ചെയ്യുന്നാളാ ഇപ്പ യാത്രയൊക്കെ ചെയ്യുമ്പോ ചെറിയ ചെറിയ ഷോർട്സ് വീഡിയോ ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യുവായിരുന്നു ഒരു വൺ ഇയർ മുമ്പ് ഇപ്പഴും ചാനലുണ്ട് പക്ഷേ ഇപ്പൊ ഒരു വർഷമായി ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല കാര്യം സമയം കിട്ടുന്നില്ല ഒന്നിനും
ആഹ് എന്നാലും വീട്ടിൽന്ന് നിക്കുയാണെ നമ്മക്കൊരു ഇതായാണ്ട് അങ്ങനെ എടുക്കാലോ
എനിക്ക് വീഡിയോ ഞാൻ ഇപ്പോ നമ്മള് കുക്ക് ചെയ്യുന്നതിൻ്റ വീഡിയോ ഒക്കെ എടുക്കങ്കിലും പക്ഷെ എനിക്ക് അതിന്റെ എഡിറ്റ് ചെയ്യുന്ന അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ല അപ്പം അതുകൊണ്ട് ഉം ചേട്ടനും സമ
ചെയ്ത് വിടാത്തോലൊക്കെ ഉണ്ട്ട്ടോ
ആഹ്
ഓലക്ക് വ്യൂസൊക്കെ കയറും
ആഹ് അങ്ങനെ നമ്മൾ എഡിറ്റ് ഒക്കെ ചെയ്ത് നല്ലപോലെ ഇട്ടുകൊണ്ടിരുന്നെയ പക്ഷേ ഇപ്പൊ സമയില്ലാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ് എനിക്ക് പിന്നെ അറിയത്തേവില്ല ചേട്ടൻ വരുമ്പോ താമസിക്കും അത്യാശ്യം കുറച്ച് വീഡിയോക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ വൺ ഇയറിന് മുകളിലായി വീഡിയോക്കെ ഇട്ടിട്ട്
ഏ ഏ ഏത് വർഷേന തുടങ്ങീന
ഇത് ഞങ്ങള് തുടങ്ങിയിട്ടും ഒരു ഒരു ഒന്നൊന്നര രണ്ട് വർഷത്തിന്റെ അടുത്തൊക്കെ ആയി ഉള്ളൂ ഇല്ല കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുള്ളൂ നമുക്ക് വൺകെ ഒന്നും ഇല്ല സബ്സ്ക്രൈബർ പക്ഷെ അത്യാവശ്യം സബ്സ്ക്രൈബറൊക്കെ നമ്മൾ തുടങ്ങിയ ടൈമിൽ കൂടി കൂടി വന്നതായിരുന്നു പക്ഷെ സമയം കിട്ട കിട്ടാത്തതിന്റെ ഒരു പ്രശ്നമാണ്
ഫുള്ള് ആക്കിനി നിന്നാലി എന്നാ ഇപ്പം പണായി
ആഹ്
എന്ന ആയിക്കോട്ടെ
ആഹ് ശരിയട ശരി എന്നാ